ഹലോ
എന്തൊക്കെയ വർത്താനം സുഖല്ലേ
ആഹ് ഇടക്ക് വർത്താനം നിന്ന് എന്ത് പറ്റി
ഒന്നും പറ്റിട്ടൊന്നൂല്യ സുഖാണ്
പിന്നെ റേഞ്ചിന്റെ പ്രശ്നണ്ടോ
ആഹ് റേഞ്ചിന്റെ പ്രശ്നണ്ട് ഇവിടെ
ആഹ് അതോണ്ടാ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ച്ചില്ല്യ
ഉം എന്ത് നമ്മളൊക്കെ നേര്ത്ത് ഫുഡ് ഞങ്ങളൊക്കെ ഒരു മണിയാവുമ്പോ കഴിക്കും
ഉം ഞങ്ങളിവിടെ പള്ളിയൊക്കെകയിഞ്ഞ് രണ്ടണിയാവും
ആണാ ഓ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഉം ഉം ഉം വെള്ളിയാഴ്ച ഇങ്ങക്ക് സ്പെഷ്യലൊക്കെ കാണത്തില്ലേ
ഇല്ല്യ ഇല്ല്യ ഇവിടെ സാധാചോറ്ന്നെ ഇണ്ടാക്കിട്ടൊള്ളു ഇന്ന്
ആണാ പൊതുവേ എന്റെ ഫ്രണ്ട്സൊക്കെ പറയും വെള്ളിയാഴ്ചയായിട്ട് സ്പെഷ്യല് കാണൂന്ന്
ആഹ്
അ അങ്ങനെ കേട്ടിട്ടുണ്ട്
ചെൽപ്പണ്ടാക്കും എടക്ക്ണ്ടാക്കും
ആ അതന്നെ എന്നും ഒന്നും ഉണ്ടാക്കത്തില്ലല്ല ഉം പിന്നെ എന്താ പഠിക്കുന്ന ആളാന്നോ അതോ വർക്കെയ്യുന്നോ എന്താണ്
എല്ലല്ല വർക്കൊന്നും ചെയ്യ്ണില്ല്യ
ഹൗസ് വൈഫാന്നോ ആണോ ഞാനും അതുപോലാണ് കുട്ടികളൊക്കെ ഇണ്ടാ വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ ഇണ്ടാ ആഹ് ചെറി ചെറിയ കുട്ടികളാ
ഒന്ന് ഒരാള് നാലാം ക്ലാസ്സ്ലാണ്
ഹഹ ഹഹ ഹ ഓ പിന്നെ അവിടേം രണ്ട് പേര്
ഉം ആ രണ്ടുപേരും പഠിക്കാ
എത്ത്ക്കാട്ക്ക്ണ് എത്രേല പഠിക്കിണ്
അവര് കോളേജിൽ പഠിക്കിന്ന് രണ്ടുപേരും ഒരാള് ഡിഗ്രി ആ ഡിഗ്രി ഒരാള് ഇൽ ആർക്കാണ് മക്കള് പഠിച്ചോണ്ട് എനിക്ക് ജോലിയൊന്നുല്ല
ഏഹ്
വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പണിയുണ്ട് കൃഷിയൊക്കെയുണ്ട്
ഏ പച്ചക്കറിയൊക്കെ ഉണ്ടാവൊയ്ക്കാരം ലെ
റബ്ബറൊക്കെയുണ്ട് അത് റബ്ബറ് ഇങ്ങക്ക് റബ്ബറൊക്കെയുണ്ടോ
ഏയ് ഇവിടെ അയിന്റെ ഏരിയ അല്ല
ആഹ് നമ്മടെ ഏരിയ റബ്ബറിന്റെ ഏരിയേണ് വീടിന്നെ വീടിന്റെ നാല് സൈഡും റബ്ബറാ
ആഹ് ഫുള്ള് റബ്ബറാന്നാവും ലെ
പണിയും ആണ്
ഏയ് ഇങ്ങള് റബ്ബറ് എന്താ ചെയ്യന്ന്ട്ട്
അതൊന്നല്ല നമ്മ നമ്മള് റബ്ബറ് കറ എടുത്ത് ഷീറ്റാക്കി കൊടുക്കും കടേ കൊടുക്കും
ഔ
ഷീറ്റ് റബ്ബറിന്റെ ഷീറ്റൊക്കെ കണ്ടിട്ടില്ലേ
ആ കണ്ട്ക്ക്ണ്
ആഹ് അത് ഭയങ്കര ജോലിയാണ് റബ്ബറ് രാവിലെ വെളുപ്പിനെ വെട്ടും വെട് കൂട്ടുകാര് വന്ന് വെട്ടീട്ട് പോവും പിന്നെ നമ്മള് ഒരു കൊറച്ച് കഴിയുമ്പം രണ്ട് മണിക്കൂറ് വെ വെട്ടി രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പം കറ എടുക്കണം കറ എടുത്തിട്ട് അതൊ ഇപ്പം നല്ല ജോലിയാണ് ഒരോ ഓരോ മരത്തിന്റെയും ചോട്ടി ചെന്ന് ഒഴിച്ച് റബ് ആ ചെരട്ടേന്നെടുത്ത് ബക്കറ്റ്ലോട്ട് ഒഴിച്ച് ഒഴിച്ചൊഴിച്ച് കൊണ്ടുപോണം ഉം അങ്ങനെ കൊറെ ആഹ് ഭയങ്കര നല്ല ജോലിയാണ് പിന്നെ അതെല്ലാം കൊണ്ട് വന്ന് പിന്നെ അത് ഒറ ഒഴിക്കണം ഒറയൊഴിച്ച് സെറ്റാക്കി വെക്കണം പിന്നെ വൈകിട്ട് അതെട്ത്താേണ്ട് പോയി ഷീറ്റടിക്കണം ഉം നല്ല ജോലിയാണ് ഉച്ചവരെ ഉച്ചയാവും നമ്മള് ഫ്രീയാവാൻ ഇന്ന് പിന്നെ റബ്ബർ വെട്ട് ഇല്ലായ്ര്ന്ന് അതുകൊണ്ട് നമ്മള് ഫ്രീയാണ് എല്ലാ ദെവസവും വെട്ടത്തില്ല രണ്ട് ദ്‌വസം വെട്ടീട്ട് ഒര് ദിവ്സം അവധി കൊട്ക്കും
അ
ഉം അങ്ങെനെ പിന്നെ അങ്ങെനെ അങ്ങെനെ ജോലിയാണ് ഹസ്ബൻഡ്ന് ബിസ്നസാണ് ഉം ആഹ് എന്താണ് പിന്നെ നമ്മളാ ഞാന് ആഹ് അതെന്നെ പിന്നെ പിന്നെല്ലാതെ പച്ചക്കൃഷി പച്ച ആഹ് അമ്മയ്ണ്ട് അമ്മെ പച്ചക്കറിയൊക്കെ ഇണ്ടോ നിങ്ങളടെ വീട്ടി
ആഹ് പച്ചക്കറിയാ പച്ചക്കറ്യായ്ട്ടൊന്നും ഇല്ല്യാ കർമൂസിം ആഹ് ചെർതായിട്ട്ങ്ങനെ പിന്നെ കണ്ണ് മാങ്ങാ ഒക്കെണ്ട്
കർമൂസാന്ന് പർഞ്ഞാ പപ്പായ അല്ലേ
പ്പായ
ആഹ് ഹാ ഹാ നമ്മള് പപ്പായാന്നാ കേട്ടിട്ടാെള്ളത് പറയ്ന്നതും അങ്ങനെയാണ് ആണെല്ലേ ഉം നല്ലതാ പപ്പായെന്നും പറയും പിന്നെ ക പ്പക്ക എന്നും പറയും അൽ ഞമ്മളത് കറിയൊക്കെ വെക്കും പപ്പായ കറി വെക്കും മോള് ഉം തേങ്ങയരച്ച് കറി വെക്കും ആഹ് ആഹ് പിന്നെ എന്റൊര് ഫ്രണ്ട് പറഞ്ഞ് എന്റെയൊര് കൂട്ടുകാരി പറഞ്ഞ് അവര് അച്ചാറ് ഇടുവെന്ന് പറഞ്ഞ്
ഓഹ് അച്ചാറ്ട്ട് നോക്കീട്ടില്ലാ
ഞാനും വെച്ച്ട്ടില്ല അവളിങ്ങനെ പറഞ്ഞ് ആദ്യ ഒന്ന് ചൂട് വെള്ളത്തില് ജസ്റ്റാെന്ന് വാട്ടി ഇങ്ങെടുക്കുംന്ന് എന്നിട്ട് അച്ചാറിട്ടാ നല്ലെയാന്ന് ഉം ഉം അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ നമ്മ്ടെ വീട്ട്ലേ അല്ലേ ഇത്ണ്ട് ഈ എന്താണ് റെഡ് ലേഡീന്ന് പർഞ്ഞ പപ്പായയ്ണ്ട് വല്യെ നല്ല ചൊമന്ന് നല്ല ചൊ മന്ന കളറായ്രിക്കും ചൊമ ചൊമാന്നിരിക്കും മുറിച്ചാലൊക്കെ നല്ല ടേസ്റ്റു ആണ് നമ്മളീ കാർഷിക ഭവനീന്ന് വേടിച്ച് നട്ടതാ അയ്ന്റെ തയ്യേ ആഹ് അത് അതെന്ന് പർഞ്ഞാലേ പെട്ടെന്ന് ചീഞ്ഞ് ചീത്തയായ് പാേവത്തില്ലാ അത് പഴ്ത്ത് വന്നാലും നല്ലൊറപ്പോടിരിക്കും സാധാരണ പപ്പായൊക്കെ പെട്ടെന്നങ്ങ് ചീഞ്ഞ് പോകത്തില്ലേ പഴ്ത്താ
ആഹ്
ആഹ് ഇതങ്ങനെ ചീഞ്ഞ് പോവത്തില്ല നല്ല ടേസ്റ്റുവാ ആഹ് നല്ല ചാെമന്ന കളറായ്രിക്കും അതൊണ്ട് പക്ഷെ അമ്മളതിന്റെ അരി വേ ത് എം നമ്മള് കഴ്ച്ചിട്ട് അയ്ന്റെരി ഇട്ടിട്ടൊന്നൂടെ അങ്ങനെ കിളിച്ച് വെര്ന്നേന്നുല്ല നമ്മളല്ലാതെ വേടിച്ച് നട്ടതാണ് ഉം ഉം പിന്നെ വേറെന്താ വിശേഷങ്ങള്
റംബുട്ടാനൊക്കെണ്ടായില്ലേ റംബുട്ടാൻണ്ടായിട്ട്ണ്ട് റംബുട്ടാന്ല്ല്യാ റംബു
ഹലോ ആഹ് റെംബൂട്ടാനുണ്ട്പ്പ് ആഹ് റെംബൂട്ടാനുണ്ട് റെം പ്പെ റെംബു ട്ടാന്റെ സീസണല്ലേ ഇഷ്ടമ്പോ ഇഷ്ടംപോലെ പിടിച്ച് കൊറേയൊക്കെ പിച്ചി ഇനിയുണ്ട്
ഏഹ് അവ്ടിംണ്ടോ
ആഹ് വീട്ടിലൊണ്ട് വീട്ടിലൊണ്ട് അത് മ്മള് വേടിച്ച് നട്ടതാ തൈ വേടിച്ചു നട്ടതാ. പെട്ടെന്നങ്ങ് അല്ല മൂന്ന് വർഷായപ്പഴേ കായിച്ച് തൊടങ്ങി.
ആ ഇപടെം തെ ണ്ടായിട്ടുണ്ട് ക്ഷേ ഇപ്രാശ്യം കുറച്ചുണ്ടായി ണ്ടാവും പാത്യാ യിട്ട്ണ്ടാവാണ്.
ആഹ ആഹ ഓ ഒരുപാട് വർഷായോ നട്ടിട്ട്
രണ്ടുവർഷായി
ആ രണ്ടുവർഷായപ്പോഴേ കാ പിടിച്ചു തൊടങ്ങിയോ?
ആഹ് രണ്ട് മുന്നാല് കായിണ്ടായി.
ആഹ് ഹ ഹ ആ അത് നല്ല ശീഖരായിട്ടൊക്കെ വന്നാ കാപിടിക്കും.
ഉും അതിങ്ങനെ കോതിവിടണോന്ന് പറയിന്നേക്കാം.
അന്നാലെ അടുത്ത വർഷം കാ പിടിക്കത്തൊള്ളെന്ന്. മഞ്ഞയാന്നോ ചൊമപ്പ
എങ്ങനെ?
മഞ്ഞിയുണ്ട് ചുമപ്പുണ്ടല്ലേ?
ഞാൽത് ചൊപ്പ് വട്ടംണ്ടാവല്ലോ? സൗണ്ട്
ആഹ് പിന്നെ നമ്മുടെ വീട്ടിൽ വേറെ സപ്പോട്ടേയുണ്ട്. അത്ഷ്ടംപോലങ്ങ് പിടിക്കും.
സപ്പോട്ട് അത് ന് മര്ത്ത്മന്ന് വികുബത്തിന്കേട് രാ സപ്പോട്ട ൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലുണ്ട് ഭർത്താവിന് വെ തോട്ടിണ്ടെട്ക്കും നെൽത്കും വേകേട് രും
ആഹാ ഹാ പക്ഷെ നമ്മക്കേ നമ്മുടെ അങ്ങ് അത്ര പൊക്കത്തില് പോയില്ല അതൊണ്ട് നമുക്ക് തറയിന്നിങ്ങനെപിച്ചി പിച്ചാം. ആഹ് അതേയ്ത് അല്ലേരു ചെയറൊക്കെ ഇട്ടിട്ടയിന്റെ അയിൻ്റെ മോളിൽ കയറിന്ന് പിച്ചാം.
ഉംഹും അതിഷ്ടം മ്പോലുണ്ട് അതെനിക്ക് തോന്നുന്നു കൊറച്ച് ഞങ്ങള് ജ്യൂസടിക്ക ല്ലാ അങ്ങനെ നിന്നത്തെയുള്ളു ക്ഷേ എനിക്കത് കൊറ ച്ച് ഇച്ചിരി തിന്നുമ്പഴേ അങ്ങ് മടുക്കും അയ്ന് ഭയങ്കരൊരു മധുരല്ലേ
ഉം
ആഹ് എനിക്ക് ഭയങ്കര മധുരന്ന് ഉം നിങ്ങള് ജ്യൂസടിക്ക്കോ
ജ്യൂസട്ക്കൽണ്ട് ജൂസ് കടേ പോയല സാധാരണ കുട്ക്കല്ല അല്ലാതട്ക്കേല്ല കററ്റിങ്ങോണ്ട്ല്ലേ?
ഓ ഹും ഹും ഉും പിന്നെ ഫാഷൻ ഫ്രൂട്ടുണ്ടമ്മടെ വീട്ടിൽ ലറുഓ പിങ്ക് കളർ ഫാഷൻ ഫ്രൂട്ട്
ഓഹ്
ഉം നല്ല മധുരാത്
മറ്റേ ഇവിടെ മഞ്ഞയിണ്ടായിന്
ആഹ് ഇത് ചൊമപ്പ് ചൊമപ്പല്ല ഒരു പിങ്ക് പക്ഷെന്ന് അത് അധികം പുളിപ്പേല്ല അതമ്മള് അധികം മൂക്കാതെ വെച്ചയല്ല അധികം പഴു ത്തില്ലേ പോലും ചെറിയ മധുരാ. നല്ല പഴ് പത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരാങ്ങ്. നമ്മള് എവിടെയോ ആരോ തന്ന് കഴിച്ചിട്ടങ്ങാണ്ട് വീണ് കിളിച്ചതാ
നല്ല നട്ടഓന്നുല്ല അതിന് അയിന് വേണ്ടി വല്ല്യാ സ്ഥലന്നുമില്ല മിറ്റത്താ ടയിലിന്റെഡീലിങ്ങനെ പോന്തി വന്നതാ പൊങ്ങി വന്നതാ നമ്മ വിജാരിച്ച് അവിടെ അങ് നിക്കട്ടെന്ന്.
വീടുങ്ലെ വളി വള്ളിങ്ങനെ ഇതാക്കി കേത് എങ്ങട്ടാ കൊടുത്തത് മതിൽമക്കോ ടർസിന്റെ മേൽക്കോ
ടെറസിന്റെ ഒരു സൈഡ് ടെറസിന്റെ താഴെങ്ങനെ വണ്ടി വെക്കാനായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അയിന്റെ മോളിലാ മൊത്തം പടന്ന് കടക്കുന്നത്
ഹും
ഉം ക്ഷെ നറെ പിടിച്ചിട്ടുണ്ട് ഇപ്പല്ലാര് മുറ്റും പറഞ്ഞു വീടിൻ്റെ ഫ്രണ്ടിലായോണ്ട് ഇങ്ങനെ ഉം എ മരങ്ങ ചെടി വള്ളിച്ചെടിയൊക്കെ പടന്നു കടന്നാലേ പാമ്പൊക്കെ കയറാൻ സാധ്യതയുണ്ടന്ന് പറഞ്ഞു. അതൊര് ഒരു അങ്ങനെ ഒരു ചാൻസാണ്. പക്ഷെ നമുക്ക് ഇതിലെ ചുമന്നതാണ്ടെങ് പിച്ചി കളയാനുംറ്റു ഒര് വെഷമംഞാവിജയിച്ചു ഒന്ന് പൂത്ത് കായിച്ചപ്പം അത് പോ പാകമായി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെങ്ങ് ഒരു സീസൺ വെളവെടുത്ത് കഴിഞ്ഞിട്ടങ്ങ് പറച്ച് കളയാന്ന് വിചാരിച്ചു ഉം ഇല്ല അതിനും വേണ്ടി ഒന്നുല്ല നമ്മുടെ ആവശ്യത്തിന് അയലോക്കത്ത കൊടുക്കാനും. നമ്മളതങ്ങനെ കൃഷിയായിട്ട്ങ് ചെയ്യുന്നതല്ലല്ലോമ്മ മറ്റത്തതി ചെറിയ സ്ഥ ഥലേ ഒള്ളൂ വെള്ളം ഒഴിക്കാൻ പോലും അതിനുള്ള സ്ഥല ഇല്ല അങ്ങനെ ഒരു എടുത്താ വളമന്നും കൊടുക്കുന്നില്ല ടൈലിന്റെറെ ഇടില്ലാന്ന് പറഞ്ഞില്ലേ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കൂ.
ഉം
ആ അന്നരം അത്രയൊരു അത്ര ഒരു റിസ്ക് ആയിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് കൊണ്ട് ഇത്രയും ക പിടിച്ച് പക്ഷെ നല്ല വളമൊക്കെ കൊടുത്താരെ ശരിക്കും പിടിച്ച നേ ഇനി അങ്ങനെ എറെ തയ്യൊക്കെ നട്ടുപിടിപ്പിക്കാന്ന് വിചാരിച്ചു വേറെ നമ്മള ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ട് നട്ടാ അത്രയൊന്നും പിടിക്കത്തില്ല അത് പിടച്ച വരണന്നുംല്ല അതാണ് അതിന്റെ കുഴപ്പം
ഇവിടെ ഇതൊക്കെ ഇണ്ട് ആ ബട്ടറൊക്കെ ഇല്ല അവകാടോ.
ആ അതൊന്നുഇല്ല നമുക്ക്
അത്ണ്ട് ശ്ണ്ട് ചായ് കായിണ്ടായില്ല. നല്ല വലപ്പമാക്കേണ്ടിരൂല്ലേ.
അത് നമ്മളെ അത് മേടിച്ച നേഴ്റിൽ നിന്ന് മേടിച്ചേട്ടയാണോ?
എവിടന്ന് അല്ല എവിടന്ന് വാങ്ങിയന്ന് അറിയില്ല ഇപ്പാ
ഓഹ് ഓഹ് ഓഹ് പക്ഷെ അത് മൂന്നാല് വർഷമൊക്കെ കഴിയുമ്പം കാ പിടിക്കുവന്നാണ് പറയെ
ത്തേഹ്
പക്ഷ ഞാനത് കഴിച്ചിട്ടും ഇല്ല കടയിലൊക്കെ ഇരിക്കുന്നേ കണ്ടിട്ടേള്ളു ശ്ഹ് ശ്ഹ് ശരിയടാ ഞാൻ വിളിക്കാം ശരി ഓക്കെ
അന്നശരി